ഹലോ കേൾക്കണണ്ട്. എന്തക്ക നല്ല വിശേഷ എന്തക്കെ വിശേഷം ആഹ് ആഹ്. ചായൊക്കെ കുടിച്ചു അവിടെ കുടിച്ചോ. ആഹ് ആഹ് അത് ശരി ഇനി എപ്പള. ആഹ് അങ്ങനെ വന്നതേക്കാറല്ലേ റൂമിലാ. ആഹ് ആഹ് ആഹ്. എത്രയ്ക്ണ മോനെത്രയക്ണ ആഹ്. പാലുടിക്ണ്ടാവുംല്ലേ ആഹ് എന്താ മോന്റെ പേര് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ. ഉം ഭക്ഷണം ഇല്ലേ ഇന്ന് ഒന്നും ഉണ്ടാക്കിട്ടില്ല. ഉം ആരെങ്കിലും അടിച്മ്പളേക്കാര കോള് ഇങ്ങനെ വരണത്. ഇപ്പൊ കോള്ങ്ങനെ വന്ന് ന്ന്ട്ട് എങ്ങനെ. ആഹ് പിള്ളേരുണ്ടയ് ഉം ഉണ്ട് ഇന്ന് ക്ലാസ്ല്ല ഒരാള്. ഒരാള് എട്ടിലുണ് ഒരാള് രണ്ടിലുണ്. ചെറുതാണ് ചെറുതണപ്പൊ എന്റെടുത്ത്ള്ളത് മൂന്ന് വയസ്സാണ്. ആഹ് അംഗനവാടിക്ക് പറഞ്ഞയക്കൽ തുടങ്ങിയിട്ടില്ല മൂന്ന് വയസ് പത്തൊമ്പതാന്തിക്കള്ളൂ മൂന്ന് വയസാക സാവ ഉം ഉം ഉം പിന്നെ വേറെ
അങ്ങനെ പിന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ ഇല്ലല്ല ഒന്നും ചെയ്യണില്ല. ഇവന് ഉള്ളോണ്ടൊന്നും ചെയ്യണില്ല ഉം
ഇങ്ങനായിട്ടന്നും ചെയ്യുന്നില്ല. ആഹ് താല്പര്യം ല്ല ഉള്ള ആളാണോ. ആഅല്ലെ ഇങ്ങനെ എല്ല ചെയ്യാന് താല്പര്യണ്ടോ.
ഏതാണ്.
ഇങ്ങനെ എമ്മല്ലമ് ഇങ്ങനെ പ്രൊഡക്റ്റ് വർക്കുകളൊക്കെ. അല്ല സ്റ്റാറ്റസ് അല്ല ഞാന് ചെയ്യനുണ്ട്. ആഹ് ഉം ഞാൻ ഇൻക്ക്പ്പോ അയ്ന്ന് രണ്ട് മൂന്ന് ഗോൾഡ് കോയിനോക്കെ കിട്ടി അത് ഡയമണ്ടാണ് ഡയമണ്ട് കിട്ടിക്ക്‌ണു അത് അയ്ല് വർക്ക്‌ സോ സോപ്പ് പൊടികളൊക്കെയെ അതിലുള്ളത് സോപ്പും പൊടി അത് നമ്മള് സെയിൽ ചെയ്യാ അല്ലെങ്കിൽ നമ്മളെ വീട്ട്ക്ക് നമ്മള ക്കെ അല്ലെങ്കിൽ സെയിൽ ചെയ്യേ എന്തേലൊക്കെ ചെയ്യാം ചെയ്താൽ മതി ഉം
ആഹ്
ഒന്നല്ലങ്കി നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ആര്ക്കേലൊക്കെ ആഹ് ആര്ക്കേലൊക്കെ വാണോ ന്നില്ലതൊക്കെ ഒരു പെട്ടിൽ ഇത്ര സാധനങ്ങൾന്ന് ഉണ്ടാവും ആ പെട്ടി ഒന്നായിട്ടമ്മൾ എടുത്താല് അയ്ല് നമ്മള് ഒര് ഒരു പെട്ടിലൊരു സോപ്പുംപൊടി. രണ്ട് സോപ്പും പൊടിയും പിന്നെ ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണ. കൂടുണ്ടല്ലോ അതും പിന്നെ ഹാൻഡ് വാഷിന്റതും. പിന്നെ അതേമാരിക്ക് ഉം എന്താ നമ്മളെ കൈ പാത്രം കൈകുഅല്ലോ
ആഹ് എല്ലാം കൂടെ ഒരു
കുടും ആഹ് അല്ലാതും പാടെ ഒരു ഇതുണ്ട് പിന്നെ അതേമാതിരി കറി മസാലകള് മസാലപ്പൊടികൾ ഉണ്ടല്ലോ അങ്ങനത്തെ വേറെ കിറ്റ്ണ്ട് ഇല്ലേ ഞമ്മക്ക് ആവശ്യള്ളത് വേടിച്ചാ മതി നമ്മുക്ക് ഒരു പെട്ടിയില് ഒരു പെട്ടിൽ ഇങ്ങനെ ക്ലീനിങ് ഐറ്റംസ് ആണെങ്കി ഒരു പെട്ടിൽ ആ ക്ലീനിങ് ഐറ്റംസ് മാത്രം ഉണ്ടാവും പിന്നെ മസാ മസാലപ്പൊടികളാണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടിയിൽ മസാലപ്പൊടികൾ മാ ണ്ടാവും അങ്ങനെ നമ്മ ആർക്കേലൊക്കെ നമ്മക്ക് സാധ നമ്മക്ക് ഫോണുണ്ടല്ലോ ഇപ്പൊ അ ഞമ്മൾ നടന്ന് വിൽക്കൊന്നും വേണ്ട ആരോടെങ്കിലും ഇതിന്റെ ഇതിന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അ
ആഹ് മേടിക്കാനും പറ്റിയ ആളുകളും വേണം
വേണം ആഹ് ആദ്യം ഞമ്മളൊന്ന് യൂസ് ചെയ്ത ചെയ്യാ നമ്മളാദ്യം ക്കാണ്ടോന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി ക്കിയാതി അപ്പൊ ആൾക്കാര് സോപ്പും പൊടിയൊക്കെ നല്ല സോപ്പും പൊടിയാണ്
അതെല്ലേ ഹാ ഹാ ഹാ
വേടിച്ചൊയ് അതിപ്പോ ഇപ്പോ ആഹ് അതിപ്പോ വെടിച്ചും ആൾക്കാര് വെടിച്ചും കാരണം എല്ലാർക്കും ആവശ്യല്ലേ ആണ് പിന്നെ ലി ഉം ഉം അതാ പെരേൽ അത്യാവശ്യള്ള സാധനല്ലേ അതിപ്പ നമ്മളെ അടുത്ത്ന്ന് പീടെന്ന് മേടിക്കണ നമ്മളെ അടുത്ത്ന്ന് നമ്മളെ സുഹൃത്തുക്കളൊക്കെ നമ്മളടുത്ത്ന്ന് മേടിച്ച ച്ചാൻ അത് നമ്മക്കെന്നെ വെലാവ അങ്ങനൊക്കെ ഒര് ഒരു വട്ടൊക്കെ പിന്നെ മീറ്റിങ്ങൾ ഉണ്ടാവും അതിലൊക്കെ അറ്റൻഡ് ചെയ്ത ഇങ്ങനെ സൂ മീറ്റിംങ് വരും ഒക്കെ ഡെയിലി കേട്ടാ ഉം ആഹ് വല്ല്യ കമ്പനിയാണ് അതിന് നമ്മള് ഇവിടെ ചെട്ടിപ്പടിക്കേണ് നമ്മളെ മല പ്പുറം ജില്ലയില് എന്താ ഇവടെ പെരിന്തൽ മണ്ണ ചെട്ടിപ്പടിക്കേണ് അയ്ന്റെ ഓഫീസ് ഹെഡ് ഓഫീസ് നമ്മളെവിടെ തന്നെയാണ് കൊറെയായി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചേർന്ന്ക്ക്‌ണ് അതിൽ കുഴപ്പൊന്നുല്ല പിന്നെ അതേമാര്ക്ക് വെസ്റ്റീച്ണ്ട് വേസ്റ്റീച് കിട്ട്ക്ക്‌ണോ അതും ഇതേമാതിരിക്ക് തന്നെ അത് സപ്ലിമെന്ററികളാണതിൽ അതില് നമ്മൾ ഇൻക്ക്‌ ഞാനിപ്പോ അതിന്ന് തൈറോഡിന്റെ ഗുളി ക്കുന്നുണ്ട് എനിക്ക് നല്ല നല്ല റിസൾട്ട് ഉണ്ട് നല്ല മാറ്റണ്ട് ഈ ഉം വ്യ ചേഞ്ച്‌ ഉണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എടുക്കാൻ വെയ്ക്കും എന്താ സപ്പ്ളിമാർക്കും മരുന്ന് ആ ഗുളിക രൂപത്തിലാണ് ക്യാപ്സ്യൂൾ രൂപത്തിലാണത് വരുന്നത് ഉം അങ്ങനെ ഉം
അതിന്റെകെലേ ഉം
അങ്ങനെയൊക്കെയാണ്
ഉം കൊള്ളാം എന്നിട്ട് അയിന് എങ്ങനെയുണ്ട്ല്ലാ ന്നിട്ട് മേടിക്കണും ഒക്കെ ഇണ്ടാ
അഹ് ആഹ് എന്റെടുത്തില് ഉം ഇന്റെ അടുത്ത് നിന്ന് മേടിക്കുന്നുണ്ടേ കൊഴപ്പൊന്നുല്ല ഇപ്പൊ നമ്മൾ ഒരു പെട്ടി എടുത്താ അയിന്റെ പെ ട്ടിന്റെ ഫോട്ടോസൊക്കെ വേണങ്കിൽ സെൻഡ് ചെയ്തേരണ്ട്. അയ്ലെന്തൊക്കെയല്ലതനൊക്കെ നമ്മുക്കൊന്ന് വർക്കീതച്ച് നോക്കിയാലല്ലേ നമ്മക്ക് എന്താണ് എന്തൊക്കെയാണ്തറിയുള്ളൂ പക്ഷെ നമ്മള് ഈ പറഞ്ഞോതുകൊണ്ട് ചെലപ്പോ ഇങ്ങക്ക് ഒന്നും മ ഞാനതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട തരുന്നാലൊക്കെ ചെലപ്പോങ്ങട്ട് മനസ്സിലാവും ഉം അപ്പോ ഉം ന്റെ ലീഡർണ്ട് ഓലിക്കൊക്കെ നല്ല ഷെയർ ഹോൾഡ് കിട്ടി. കിട്ടലൊടങ്ങിക്കണ് ഷെയർ കമ്പനീന്റെ ഒരു ഷെയർ ഭാഗം ഇൻകം ആഹ് ഇത്ര ശതമാനം പറഞ്ഞാണ്ട്ർക്ക് കിട്ടലൊടങ്ങി. എന്റെ മോണിലല്ലന്ന് അഹ് അയ്ലാരെയും കി കിട്ടണോല്ണ്ട് എത്ര ലെവലുകൾ ഉണ്ട് അതിൽ ഏറെയും കിട്ടണോല് ഉണ്ട്
അഹ് ആഹ്
നല്ലൊരു ഇതാണ് കൊറെ ആൾക്കാർക്ക് പാപങ്ങളെ സ ആഹ് ആഹ് നമ്മളയലോകത്ത് കൂടെക്കെ ആഹ് പൊറത്തക്കൊന്നും പോണ്ട ആവശ്യല്ല ഞാനൊന്നും നടന്ന് വിറ്റിട്ടന്നല്ലേ ഇങ്ങനെ നമ്മക്ക് ആർക്കെലൊക്കെ ആഹ് ഇത് ചെയ്യ അല്ലെങ്കി ഓരോടും തന്നെ ഐഡിയ അടിച്ച ഐഡിയ അടിക്കാന് ആഹ് ഐ ഡി എടുക്കാൻ പൈസ വേണ്ട പക്ഷെ നമ്മൾ സാധനം പ്രൊഡക്റ്റ് ചെയ്യുമ്പോ നമ്മളൊരു ഒര് ഒരു പെട്ടിക്ക് ഒരു പെട്ടി പറഞ്ഞാ ഇതില് പത്ത് പത്ത് പത്തോളം സാധനങ്ങള്ണ്ടാവും ഉം ആഹ് അയില് പിന്നേ അഐക്കൊരു ലാഭംമായിങ്ങാണ്ട് ഇപ്പൊ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ത്തി ഒമ്പതിൻ്റെ പെട്ടിയാണ് എടുക്കണ എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് റുപ്യ നമുക്ക് ലാഭം കിട്ടോയ്മേ
ആഹ്
പിന്നെ അൻപത് പോയിന്റ് ഇറങ്ങാണ്ട് അത് വേറെ നമ്മള അക്കൗണ്ടിൽ കയറുന്ന പൈസയാണ് ലെഫ്റ്റ് റൈറ്റ് റ്റും നമ്മള് ആരെങ്കിലൊക്കെ ഇട്ട് കൊടുത്താല് ഓഹ് ഇ നമ്മളന്നെ എടുക്കണം എന്നൊന്നുല്ലേ വേറെ ആരെങ്കിലും ദേ മാരിക്ക് വന്നാല് ഓരെടുത്താലും മതി അങ്ങനെ അത് ഉം
ആഹ് അങ്ങനെ അപ്പൊ നമുക്ക് ഇത്ര എമൗണ്ട് അവര് പറയുന്ന എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം അല്ലേ
ആഹ് ഒര് ഒരു പെട്ടിക്ക് ഇത്ര എമൗണ്ട് എന്നുള്ളതാണ് ആഹ് ആഹ് പെട്ടിൽ അതില് നമുക്ക് ലാഭം കിട്ടും നമ്മക്ക് വേറൊന്നും കൊടുക്കണ്ട ആഹ് പ്രൊഡക്റ്റ് നമുക്കങ്ങട്ട് കിട്ടേണ്ട് ആഹ് പൈസ തക്കി ആഹ് നമ്മള സാന നമ്മള് പൈസ കൊടുക്കുണുണ്ടോ അതിനെ നമുക്ക് പെയ് പ്രൊഡക്ട് കിട്ട്ണ് ണ്ട്.
ണ്ട് ആഹ് ഈ പോയിന്റ്സ് ഒക്കെ കൂടി കിട്ടീട്ട് ലാസ്റ്റ് ആഹ് പോയിന്റ്സ് കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പിന്നെ ഉപകാരം ഉണ്ടോ?
ആഹ് അത് കൊടുത്താല് എത്രയോ ആൾക്കാര് സ്വർണാക്കി വെച്ച്ക്ക്ണ് മോതിരം അങ്ങനെങ്ങനെ കിട്ടിയത് കിട്ടിയത് ഒരു കൂട്ടിങ്ങാണ്ടേ. ആഹ് ചെറിയേ കുഞ്ഞു സ്വ സ്വർണ്ണ കോയിനൊള്ളു കിട്ട ചെർത്. പക്ഷെ അത് കിട്ടുമ്പോ നമ്മുക്കൊരു അത് നേടി ത്തത് നമ്മക്കൊരു ഇതാണല്ലോ ആഹ് എത്ര ചെറുതാണെങ്കിലും സ്വർണം ആഹ് അതെ ഉം അത് നേടിട്ക്കാ അമ്മള് ക കൊ ഉം
സ്വർണന്നറയുമ്പോ നമ്മക്ക് ഇതില് നറ്ക്കുവല്ലതും അങ്ങനെ വേ
നർക്കല്ല ഇതില് ഞമ്മള് ഇട്ത്താല് ത് ഏഹ് ഇപ്പൊ ഞാന് ഫസ്‌റ്റില് ഇത്ര പോയിന്റ് ആയാല് ഇരുന്നൂറ്റ ന്നൂറ്റമ്പത് പോയന്റ് ലെഫ്റ്റ് ഇരുന്നൂറ്റയിമ്പറ് പോയൻ്റ് റൈറ്റു ആയ അത് നമ്മക്ക് ആൾക്കാരൊക്കെ ആരെങ്കിലും എടുക്കലെ നമ്മക്ക് എന്നാണോ ആവണെ അ ഇന്ന് നമ്മക്കൊരു പോയിന് കിട്ടും. ഉം ആഹ് അങ്ങനെയാണ് ഇപ്പൻക്ക് ആയിരം പോയിന്റ് ലെഫ്റ്റും ആയിരം പോയിന്റ് റൈറ്റും വന്നാ അപ് ഇപ്പളും ഇൻക്കൊരു ഗോൾഡ് കോയിന് കിട്ടി ഇനി ഞാന് ട്രിപ്പാണ് അച്ചീവ്മെന്റ്യ്യാൻ പോണ് ട്രിപ്പിന് പ്ലാറ്റിനം പ്ലാറ്റിനസ്റ്റാറ് അറിം. അത് നമ്മള് ആലപ്പുഴ ട്രിപ്പ് അത്
ആഹ് ആഹ്
ഒരു ദിവസം ആഹ് ഒരു ദിവസം നമ്മളവിടെ നിന്ന് ട്രെയിനിങ്ങും കൂടിയാണ് അപ്പൊ അവിടെ പോയി നിക്കണം അത് കമ്പനി കൊണ്ടോവും ഞമ്മളെ നമ്മളെ പ എന്താ ഇതിനില്ല പൈസ മാത്രം കൊടുത്താമതി എന്തിന് നമ്മള് വണ്ടി അവ്ട്ന്ന് പോവുമ്പോ ബസ്സിനല്ല പൈസ ഒരായിര ഉർപ്യക്കെള്ളേയ്കാരം വര. ബാക്കി അവിടെല്ല ഭക്ഷ ക്ഷണം കാര്യങ്ങളും അന്നത്തെ ഫുഡും ഒക്കെ കമ്പനി ആഹ് ഹൗസ് ബോട്ടും ഒക്കെ ഫുള്ള് കമ്പനി എടുക്കു. ഉം ലക്ഷ്വറി ഇക്കുറിയൊക്കെ പോണ ലക്ഷ്വ ഷറി ലക്ഷ്വറി എന്ത ഹൗസ് ബോട്ട്ക്കാണ് അയിന് അയിന് ഉം ആഹ് ഒരുപാട് പേരുണ്ട് പശെ അയില് ഞാന് ഇപ്പായിട്ടില്ല കൊർച്ചും കൂടി ഇണ്ട് വെരാന്
വരാനോ
ആഹ് ഉം
നന്നാവട്ടെ
ഉം താല്പര്യണ്ടെങ്കി പറയുണ്ടു. ഉം ഉം ഞാനിഞ്ഞ് കൂടുതല് വിവരങ്ങളൊ ഇപ്പൊ പറയണെന്നുണ്ടെങ്കിൽ ഇന്റെ ലീഡറ്ണ്ട്. അത് നല്ലോ മനസ്സിലാക്കിത്തരും. എങ്ങനെയാണ് എന്തൊക്കെയ നല്ലത് ആണെങ്കി നമ്പറൊക്കെ കൊടുത്തു ഓരോ കൊണ്ടൊന്ന് ഇതാക്കിച്ചുണ്ട് ഇങ്ങൾക്ക്‌ ഇങ്ങക്ക് പ പറഞ്ഞന്നാലേയ് ലക്കാട്ടിലൊന്നു കൂടി എക്സ്പീരിയൻസ് ഇല്ലത് ഓലാണല്ലോ
അതെ അതെ
അതെ
ആഹ്
നല്ല ഉം ഇതാണ് ഉം
അപ്പ അങ്ങനൊക്കെ പോണ്
അങ്ങനെയൊക്കെ പോണ് ഉം മഴാ ഇവിടക്കണ്ടേ മഴ ഇപ്പ ഇന്നൊരു കൊറച്ച് കമ്മിണ്ട്
ആയ് ശരി ആഹ് ആഹ്
ഉം ഇതുവരെയും ഇന്നലൊക്കെ നല്ല മയേനു
മഴേരുന്നു ഇന്ന് ഇവിടെയും കൊറവുണ്ട്
ഉം പിന്നെ
ന്നാ ശരി പിന്നെ വിളിക്കാ
ആഹ് ആയിക്കോ ആയിക്കോട്ടെ